എന്താ
ചോറ്ന്നോ ചോറൊക്കെ തിന്നോ ആഹ ചോറുന്നെ കടക്കലൊന്നുല്ലേ ഉച്ചക്ക്, കടക്കലൊന്നുല്ലേ ചോയ്
ആ കെട്ക്കലകൊണ്ട്
ആ
ഉം
പിന്നെ എന്തൊക്കെ
പിന്നെ എന്തൊക്കെ വർത്താനം.
ആഹ എന്ത് സൗണ്ട് കൊറച്ച് സൗണ്ട് കേക്കണില്ലാ ഒന്ന് ഒച്ചത്തി പറയാറ
സൗണ്ട് ഇണ്ടല്ലോ
ആഹ ആ ഇപ്പൊ കേക്ക്ണ്ട്
ആ
ഇങ്ങട്ട് എന്തൊക്കെയ അന്റെ വർത്താനങ്ങളൊക്കെ മകൻ വിളിച്ചിരുന്നിലെ
ആഹ മോൻ അന്തിക്ക വിളിക്ക
അന്തിക്ക്‌ അയ്കാരം വിളിച്ചല്ലേ അപ്പൊ ഓന് ഓനെന്താ പകല അവ് ടെ പണി
ഓ പകല ആ പകല പണി
ആഹ എന്തായാലും
ഏ
എന്തായാലും പ പാവാണ് അയിന്റെ കര്യം എന്ന് പറി
ആഹ ഒന്നും പറണ്ട.
അതന്നെ
ഏ
എന്താ കാട്ടാ
ആരാ പറഞ്ഞ് മരോള് ആണ്ട് പോവാ
ഏ അതറ്റ്പിന്നെ കൊറെ സമാധാനയില്ലേ
ആ അടുത്ത മാസം പോവും
ആട്ടിപ്പൊ എല്ലാത്തിനും ഒരാൾ ആളയല്ലേ വെ ച്ച് ഉണ്ടാക്കാനും തിരുപ്പാനും ഇത് പണിത്തെരക്കില ഇപ്പൊ അതൊക്കെ ആണുങ്ങൾക്ക് നല്ലൊരു സഹായമാണ് ഇപ്പൊ പെണ്ണുങ്ങൾ ചെന്നാല്
ആ തന്നെ
അതെതിട്ട ഈ പണിത്തെരക്കൽ ഇതൊക്കെ ഇത് ഇതൊക്കെ ചെയ്യും വേണ്ടേ
പുറത്ത് ക്ക് പോവാൻ
ആ അതെന്നെ
ആ അയിനാണ് പുറ
അതെ
മ്
വേറെ എന്തൊക്കെയ വർത്താനങ്ങളൊക്കെ
വേറെഎന്താ ക്കെ ഇജ് ചോറ് വയിച്ചോ
ആ ചോറ് ന്നു
ആ ഉം
ആ
ചോറ് വെയിച്ച്
എന്താലേ അന്റത്ത് പൈസ ഉണ്ടെങ്കിൽ ഇതിക്ക് ലോസം വിട്ട്ടോ
ഉം
നാളെ പുതിയപ്പള അയച്ചിട്ടണ്ട് എടുക്കാ പുതിയപ്പിള അന്നോട് ചോയിച്ചാൻ പറഞ്ഞിക്കാ
ഏ
ഒരു കുട്ടിയെക്കാണൽ ഉണ്ട് മാളെ നാത്തുവിൻന്റെ മക്കൾ പ്രസവിച്ച്ക്ക്ണ് രണ്ടെണ്ണം
എന്ത്
ഇളച്ചിമൂത്തച്ചീയോള് ഒലൊക്കെ പോകണ്ട് അപ്പൊ എന്നെ വിളിച്ചിണുഉണ്ട് അപ്പൊ നാല് മണിക്ക് ശേഷം പോകാൻ വേണ്ടിട്ടാണ്
എന്ത്
കുട്ടിയെ കാണാനേ
ആ
അപ്പൊ നാല്മണിക്ക് ശേഷം പോണം
ന്നെ
അപ്പൊ പൈസ ഉണ്ടെങ്കി ൽ ഇജ്ഒരു ആയിരത്തി അഞ്ഞൂറിന്റെ മോള ഗൂഗിൾ പേ നമ്പർക്ക് വിടെഞാൻ പൈസ എടുക്കൂല പക്ഷെ ഞാന് ഇന്റെപ്പാക്ക് പെൻഷൻ കിട്ടിക്കണോ നോക്കട്ടെ അപ്പൊ ഞാൻ എടുക്കുകയാണെങ്കിൽ അപ്പൊ ആ പൈസ എടുക്കുകയാണെങ്കി അന്റെ പൈസ വന്നിട്ട് അങ്ങനെ വിട്ടുതരാം ഇല്ലെങ്കി നാളെ തരും ജിജ
ഉം
ഏ
ആ നാളെ അയക്കുവോ
ആഹ് നാളെ അയക്കു ഏക്കാരംനാളെപ്പോ ചെറ്ക്കനെ ചേർക്കാൻ പോണോ ഓൻക്ക് ഇപ്പോ ഇബടെ കിട്ടിക്കുണേ പെരിഇബടെ അടുത്ത് കിട്ടിക്ക്ണു വേറെ അപ്പൊ അതിനെ ഒരു എട്ട് പത്ത് റുപ്പ്യ ചെലവുണ്ട് അപ്പൊ അയിതിനൊക്കെ അയക്കുവക്കാര അപ്പ കൂട്ടത്തി അയക്കുവന്റെ പൈസ
ആ
ട്ടോ മോളിക്ക് വിട് ആട്ടോ ഒരന്നൊ
ഉം ഉം
അപ്പൊ ഒരു ആറരക്കാരം തരാാന് ട്ടോ എത്തണ്ണി മുണ്ടാത്തെ ഏ കേക്കണില്ലേ
ആ
ഒറക്കെ പറ റേഞ്ച് ഇല്ലാടത്തക്ക് നിക്കേ പിന്നെ
ആഹ അട കേട്ടണ്ട്യാ ഏ
എന്താ പിന്നെ വർത്താനങ്ങളൊക്കെ മക്കള് മക്കള് വരവുണ്ടോ
ഹഏ
മക്കള് വെറെവണ്ടോിച്ചാ
അളവപ്പ അളു വന്നീിന
ആഹ വേറെ ഉം
മക്കള് നീന അറിയ
ആഹ ആഹ
മക്കള് തന്നിന അറിയ
നന്നീന്നോ അങ്ങിട്ട് എന്താ ഫുഡ ഒക്കെ ഉണ്ടാക്കി പാർട്ടി ഉണ്ടായിന്നോ
ഹലോ
പാർട്ടി ഉണ്ടായിന്നോ
ഹലോ
പാർട്ടിൊക്കെ ഇണ്ടായിുന്നോ
ഹലോ
എന്താ ഉണ്ടാക്കിയത് ചോയ്ിക്കാ അല്ല ആഹ എന്താണ്ടാക്കിയത് ഫുഡൊക്കെ എന്താ ഇണ്ടാക്കി ആഹ് കേക്കണില്ലേ ഹലോ എനിക്ക് കത്തിയ ഒക്ക ഉണ്ടല്ലോ അടക്കന്ത കാത്ത് ആഹ പറ
ഹലോ
കേക്കണില്ലേ ഒന്നും കേക്കടില്ല ഹലോ ഹലോ ആഹ കേക്കണ്ടേ പറഞ്ഞോട് സാജിദാ പറഞ്ഞോട് ഹലോ ഹലോ ഹലോ എന്താ പണ്ടാത്ത കേക്കണില്ലേ വർത്താനം പറ
ഉ ഹലോ
ആഹ ഉണ്ട് ഞാൻ പടെ ഇണ്ടേ ഞാൻ ഇടെ ഇണ്ട് പറ